ഹലോ ആ കേൾക്കുന്നില്ലേ മ് എന്തെക് ക്കെ എന്ത് വിശേഷം
വിശേഷങ്ങൾ എന്നാന്നെ നല്ല മഴ
അവ്ടെ മഴ ഇണ്ടോ
മഴയാ
ഇവ്ടെ ഇവ്ടെ ഒര് മഴെ ല്ല ഇന്ന് ഇന്ന് നല്ല വെയിലാ ഹലോ
നല്ല മഴയാ ഇവിടെ
ആ ഇവിടെ മഴ ഇല്ല ഇന്ന് ഇന്നലെ ഇതെ പോലെ നല്ല മഴ ഇണ്ടായിനു ഇന്നൊര് പ്രശ്നു ഇല്ല ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ചായ കുടിയെല്ലാം കഴിഞ്ഞു
ഉം മക്കളൊക്കെ പൊർത്ത് പോയോ കളിക്കാ ക്കാം പോയോ?
ഇല്ലന്നെ ഒറക്കവാ മഴയല്ലെ
ആ മഴയാണല്ലോ ലെ ടെ ഇവടെ ഇന്നാണ് കളിക്കാനൊക്കെ അറങ്ങി ഞായറാഴ്ച്ചയാണ് നല്ല വെയിലും ആണ് ഇന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാ ഇന്നലെ മഴ ഇണ്ടായിനോ?
ഇന്നലെ മഴയുണ്ടാ, ചെറുതായിട്ടുണ്ടായിരുന്നു.
ആഹ് അതാവും ഇന്ന് ഇങ്ങക്ക് മഴ. ഇന്നലെ കൊടുക്കാത്തവർക്ക് ഇന്ന് കൊടു ക്കാ തോന്ന്ണ്ട്. ഞാൻ പറയാ മഴണ്ടായികോട്ടെ. പ്രശ്നവില്ല ബുദ്ധിമുട്ടാവാഞാ മാത്രം മതി. ഞങ്ങക്ക് ഇവിടെ കാറ്റടിക്ക്ണ്ട്. ഇന്നലൊരു സൈറം മൊഴങ്ങിയൊ ഫോണിലൊക്കെ?
ഇല്ല
ങേ ഇവിടക്കെണ്ടായി. എല്ലോട്ത്തും വിളിക്കണ എല്ലാർക്കും ഉണ്ടായിന്.
എങ്ങനെ? ഫോണില്
ഫോണിലൊര് സൈറം മൊഴങ്ങാ. ഈ യുദ്ധത്തിന്റെ സമയത്തൊക്കെ മൊഴങ്ങണ മാതിരി ഒരു സൈറം മുഴങ്ങി. അപ്പ തന്നെയല്ലാരും ഭൈ യങ്കര സൗണ്ട് പറഞ്ഞാ ഫോണിന് പെർ ഒരു പ്രത്യേക പി പി പീ അർന് ഇങ്ങന ടിക്യാ. അര് വന്ന് നോക്കുമ്പോ അപ്പ തന്നെരു മെസ്സേജ് വരുണുണ്ട് ഇരുവയ് ഒരു ഒരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ ശക്തിയായ കാറ്റും മഴയും ജാഗ്രത ഇരിക്കാന് പൊറത്തൊക്കെല്ല കുട്ടികളെല്ലാരരും ഉള്ളേ കയറ്റി ജാഗ്രതേയുടെ ഇരിക്കാൻ പറഞ്ഞ് അത് പറഞ്ഞ് കൊറച്ച് സമ സമയം കഴിഞ്ഞു ഒരു മൂന്നരക്കാണ മെസ് നാല് നാലേക്കാലം ആമ്പോ മഴയങ്ങട്ട് തോടങ്ങി അത് കുറച്ചൊക്കെ സമാധാനിക്കൽ ഒരു മഴ കാറ്റൊക്കെ ഉണ്ട് ഇവിടെ എല്ലർ ഇന്നിപ്പം ഞാൻ വേറാർ കേകോ വിളിച്ച കോ ഇങ്ങോട്ട് എനിക്കിത് കേളോക്കെ വന്നവരോടെകെ ചോയിക്കുമ്പം ആ അവർ കൊക്കെണ്ട് ഏഗദേശ ആൾകാർകൊക്കെ വന്ന്ക്ണ് ഓരോ ഒര് ഭാഗത്ത്‌കുടി ഇങ്ങ്ട്ട് വരണിത് അപം പിന്ന ആ മഴ പിന്നിം കോർച്ചൊരു സമാധാനണ്ട്ട്ടൊ കൊറ്ചേരം കൊറഞ്ഞ രീതിയില് ആൾക്കാരൊക്കെ ഞമക്ക് ഇങ്ങന കാണും പിന്ന രാത്രി ഒര് എ ട്ട് മണിക്ക് തൊടങ്ങി മഴ ആണ് ന്ത സംഭവിക്കാന്ന് റീലലൊ കറന്റ് പോയി എന്തൊക്കാണ് മഴക്ക്ന്നോ അതോണ്ടാകും ഇപ്പൊ ഇന്ന് പൊരു നല്ലൊരു വെയി ന്ന് കാണ്ന്ന് എന്തൊരു വല്യ പ്രശ്‌നായി തോന്ന്ന്നില്ല ഞ്ഞി എങ്ങനെ അറീല ട്ടൊ വൈകുന്നേര വുമ്പത്തിന് കോലം മാറോ മക്കറീല
അതെതെതെ
ഉം പിന്നെ മകക്കൊപ്പ്ങ്ങനെ റെഡ്‌ അലർട്ടായെങ്കി ആയെങ്കി വിചാരിച് നിക്ക
റെഡ് അലർട്ട് ആയിട്ടില്ല
ഇവ്ടെപ്പന്നും ഞമ്മക് ഇവ്ടെ ഇല്ല കണ്ണൂറ്, കോഴിക്കോട്, അങ്ങനൊക്കെ വയനാട് അങ്ങനൊക്കെ വന്നു. വാർത്തേല്. പക്ഷേ ഇവ്ടം ഞമ്മ്ടെ ഈ ഭാഗം ഇവ്ട്ക്ക് വന്നിട്ടില്ല അപ്പൊ ഓല് കൊക്കെ അത്ണ്ടായാലെന്താന്നൊ. വെള്ളം കാണാൻ ഞാ പറയ റെഡ് അലർട്ടായാല് സ്കൂൾ ഇല്ലാതിരിക്ക്ണെ ഭയങ്കര അപകട കാരണം മക്കള് വെള്ളം കാണാ പോവും അതൊക്കെ പ്രശ്നാ
അതെതെതെ
ഉം
പെ ആഹ് ഇപ കേക്ക്ന്ന്ണ്ട് ഇപ തുടങ്ങിയതല്ലേ ഉള്ളു ഉള്ളു മഴ തൊടങ്ങിയതല്ലെ ഉള്ളൂ
ആഹ് അതാണ് കൊയപ്പല്ലാതങ്ങനെ പോയാല്ലെ അതാ ഞാ പറഞ്ഞെ ഇന്ന്പൊ വെയിലൊക്കെ കണ്ട്ട്ട് പൊറത്ത്ക്ക്ങ്ങനെ ഏഹ് ണക്കാനിടാനൊക്കെ തോന്ന്ണ്ട് പക്ഷേ അതൊക്കെ ഇട്ട് കേറി ഉള്ളിലെന്തെ പണിയ്ട്കുമ്പൊളാവും പെട്ടന്ന്ങ്ങ്ട്ട് മഴേം ഒണങ്ങിയതൊകെ വെറുതെണ്ടാവും മിഷീനിലൊക്കെ ഇട്ട് ഒണക്കി ക്കെ പിന്നെ എന്തെ ചായകൊക്കെ കടിണ്ടാക്കി
ചായക്കീ ഉപ് മാ വെച്ചിണ്ടെന്നേ
ആഹ് അ ആ
ഉപ്മാ വെചിട്ടൊണ്ട് കാപ്പി കുടിച്ചിട്ട് എവ്ടെ വര് ആന് കെ ജി മെന്റുണ്ടേ
ആഹ് ആഹ് ആഹ് അപൊ ഉച്ചക് അവ്ട്ക് അങ്ങോട്ടാവും
ഉം
ഉച്ചക്കില്ലേ ചോറും
ചോറും ഉച്ചക് എവ്ടാ ആഹ് അവ്ടെ സ്വന്തം ആണോ അവര് പ്പം ഉച്ചക്കെത്തെ ഭഷ്ണം അവ്ടെ കഴിക്കും പിന്നെ വൈട്ടത്തേക്കല്ലേ
ഉം അവേ വൈകീട്ടാവുമ്പോ നമ്മക്ക് എന്തെങ്കിലും ചെറുതായിട്ട്ള്ളതൊക്കെ മതി
എന്തോ
തി ആവുമ്പോ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാ മതി ഉച്ച ആ എന്തെങ്കിലും ലഘുവായിട്ടുള്ളതാണല്ലോ നമ്മക്ക് ഇഷ്ടം ഇവിടൊക്കെ അങ്ങനെന്നെ രാ ത്രി ആകുമ്പോ എന്തെങ്കിലും മക്കളാണെങ്കിൽ നൂഡിൽസോ ഇനി ബ്രെഡ് കൊണ്ടന്നിട്ട് പോയി ക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും മതി ചോറ് വേണ്ട രാത്രി ഉം ചോറ് രാത്രി വേണ്ട അത് ഉച്ചക്ക് അപ്പളാണ് ഓല്ക്ക് ഇഷ്ട്ടപ്പെ ട്ടൊക്കെ കഴിക്കാൻ പറ്റും
അതെ
ഉം ഞാൻ പറയാ ഇന്നല്ലെ പിന്നെ രാ രാ നാളെ സ്കൂളുണ്ട്
അല്ല നല്ല മഴയൊക്കെ ആണെങ്കി അവധിയാ ലീവ് ആയിരിക്കുവല്ലോ അപ്പറം അവിടെയൊക്കെ
ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞ്ല്ലേ നല്ല വെയിലാണ് ഇന്നലെയാണ് ഇന്നലെ സ്കൂളൊക്കെ നങ്ങക്ക് ഇവിടെ രണ്ടര രണ്ടേ മുക്കാല് ആകുമ്പോ വിട്ട് വൈകുന്നേരം വരെ ആ ഇന്നലെ ഉണ്ട് ഇന്നലെ ഒരാ ഒണ്ട് രണ്ടാക്കില്ല്യാ
ഓ ഓ ഓ
പിന്നെ ഇന്നലെ ഞാന് രാത്രിയാട്ടോ ഈ സലീംകുമാർ മരിച്ചേ ഫോണ്ക്കാട്ട് വന്നപ്പോ ഞാനാണ്ട് അ ന്തം വിട്ടോയി ന്തോ ആസ് സുഖ ഉണ്ടായിണാവല്ലേ
കേട്ടോ അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന്
അതാണ് അതാ പറഞ്ഞെ അതിന്റെ എന്താല്ലേ എല്ലാരും ചിരിപ്പിക്കാനായിട്ടുള്ളതന്നെ ഒരു കാര്യായിട്ടുള്ളൊരു സ്ട്രോങ്ങായിട്ടുള്ള ഒരാളായി ഇതിലില്ലോ
അതെ അതെ അതെ
എല്ലാത്തിനും ചിരിപ്പിക്കാല്ല ഓരോ ഇതാണ് അപ്പൊ ഞാനിങ്ങനെ അതിങ്ങനെ വന്ന അപ്പം ഞാന് ആദ്യം വിചാരിച്ചു എന്തോ അവാർഡ് കിട്ടിയതാണ് ആ ഫോട്ടോ ഇങ്ങോട്ട് വന്നപ്പൊ പിന്നേണ്ട് ആദരാജ്ഞലി കള് പറഞ്ഞിട്ട് വരുന്നെ ഓർക്കാത്തോരോ മരണങ്ങളാണ് ഇപ്പം നടക്കണത്
അതന്നെ
അസുഖങ്ങളൊന്നും വരണ്ട അല്ലാതെ തന്നെ പോകുണ്ട് അതുപോലെ ആ നവാസ് മരിച്ചന്ന് അന്ന് ഒരു ഭയങ്കര സങ്കടായി
ഉം
ചെറിയ പ്രായത്തിലൊക്കെ പോകുമ്പളെ
അതെ അതെ
ഉം പിന്നെ ഭർത്താവ് പുറത്തുപോയോ
ഇല്ലില്ല ഒണ്ട് ഒണ്ട് വീട്ടിലൊണ്ട്
ഉം ഉം അ ഇന്നിങ്ങനെ ഉണ്ടാവുമ്പോ പരിപാടിക്ക് പോകണം
അതെന്നെ ഇനി മേളിലോട്ട് പോണം കുറച്ച് കഴിഞ്ഞിട്ട് പോണം കൊച്ചവള് നല്ല ഒറക്കവാ
മഴയാകുമ്പളെ
ഉം
ഞാനും അങ്ങനെ തന്നെ ഉറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ വിളിക്കൂല്ല എന്റെ മോൻ പറയും ഞാൻ ഉറങ്ങൂല ഉറങ്ങിയാൽ കളിക്കാൻ വിളിക്കുല്ലാന്ന് എങ്ങനെയെങ്കിലും മഴയത്ത് പുറത്തു പോകാതിരിക്കാൻ ഞാൻ നോക്കും.
ഉം
ഇന്നലെ നൽ ല്ല മഴയത്ത് പുറത്തിറങ്ങാൻ കഴിയാഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഉറങ്ങണ്ട നമ്മളിവിടെ വെറുതെ കിടക്ക് എന്റെ കാലിന് വേദനുണ്ട് വെറുതെ എന്റെടുത്ത് കിടന്നാമതി ഓൻ കിടന്നാ ഉറങ്ങും ചെറുത്‌ അത് ഞാനുറങ്ങൂല്ലാരുന്നു കിടന്നാ മതി എത് അങ്ങനെ ഉറങ്ങും ഞാന് വെല്ലെ അഞ്ചുമണിയൊക്കെ ആകുമ്പോ നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് റൂമിലിങ്ങനെ പോയി നോക്കും ഉണരാതിക്കട്ടെ ഉണരാതിക്കട്ടെ അഞ്ചരയാകുമ്പോ ഇങ്ങട്ട് കരഞ്ഞിങ്ങനെ വരുന്നെ ഞാൻ കളിക്കാൻ പോകും പറഞ്ഞതല്ലേ മഴയൊന്നും വിഷയല്ല
ഉം ഉം ഉം
ഓരിപ്പോ ആ പ്രായല്ലേ
അതെ മഴ വെയിലൊന്നുവില്ലല്ലോ അവർക്ക്
ഉം ഇല്ലില്ല മഴ എന്താലും ഞമ്മളെ ഒന്നും അന്നത്തെ കളിഒന്നും മക്കക്കാറ്റെല്ലാണ് ഇപ്പൊ ഒരു മുബൈൽ കിട്ടിയാല് അതും കൊണ്ട് ഒരു മൂലേല് ഇരുന്നാ മതി അതില്ലെങ്കിലേ ഉള്ളൂ ഇങ്ങനെ ഈ നമ്മളൊന്നും അയിനെ അതല്ല നമ്മക്കത് കളി കളി ഇന്ന് ഇള്ളതുള്ളൂ. പ്പത്തെ മക്കക്കെന്താ കളിന്നെന്നെ അറീല
അതേ
ഗെയിം ഇത് കളിക്കാം പോവ്അ അറിണത് എന്തിനാ മ് ആ മഴവെള്ളത്ത് ചാടി കളിക്ക്അ ചപ്പിളിലൊന്ന് കളിക്ക്അ അത് ത്രേ ഒള്ളു ഇല്ലാ ഇത് ഇള്ള കളികളൊന്നും ഇബൽക്കറീല
വീട്ടിലെ പിള്ള ഇവര് മൂന്നു പേരും കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കത്തില്ലയോ
ഓഹ് അങ്ങനെണ്ട് ആഹ് ത് അത് നമ്മളും കൂടെ ഇരിക്കേണ്ടി വരും അത് പിന്നെ അതെടുത്ത് ഇതെടുത്ത് ഓനെന്തിതിനെ എങ്ങനെ ആക്കി അങ്ങനെ ആക്കി അപ്പൊ നമ്മളും കൂടെ ഇരിക്കാവും നന്നാവ പിന്നെ ങ്ങോട്ട് ആരു വര് രണ്ടായി
അടിയായി വഴക്കായി
ഉം ഞ ത പഈ രണ്ടു മാസം സ്കൂളിലായിട്ട് അങ്ങനെ ഇപ്പ സ്കൂള് തുറന്നപ്പോ ഇവിടെ വീട്ടിൽ ആരുല്ല നമ്മള ഒറ്റൊക്കെ ആയ പോലെ ആവും അപ്പൊ
ഉം
ഒരു സൗണ്ടും ഇല്ല ഒന്നുമല്ല പിന്നെ അങ്ങട്ട് നാലുമണി ആവണ്ടേ
അതെ അതെ
ഉം എല്ലാരും അവസ്ഥ അതെ സ്കൂള് തൊർന്നന്ന് സാർമാരൊക്കെ പറയ്ണ്ടത് എല്ലാരും പർഞ്ഞിഞേ സ്കൂളന്ന് തുറന്ന് കിട്ടെങ്കി തുറന്ന് കിട്ടെങ്കി ഇതില്ള്ള എല്ലാ രക്ഷിതാക്കളും പറഞ്ഞിട്ടുണ്ടാവു ഉം
ശരിയാ
ഇപ്പൊ പോകണംന്ന് എല്ലാർക്കും സങ്കടമായി നിനൊക്കെ അങ്ങനെ ഉണ്ട് ചെറുമ മോനൊക്കെ പോകുമ്പോ ക്ലാസ്സിന് പോ പസ്റ്റ് തുടങ്ങിയപ്പോൊ ഒരു സങ്കടായിരുന്നു നമ്കൂടെ എങ്ങനെ ഉണ്ടായിട്ട്ങ്ങണ്ട്- പോവുമ്പോ അല്ലെങ്കില് എന്താ ക്ലാസ്സില്ലെങ്കിൽ എന്താ മോ- ബൈല് ഫോൺ തരുവോ ഫോൺ തരുവോ അതാവും ഞാനറ്റ ഫോൺ അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കൂല്ല ഞാൻ അയിന്റെ ഒരു ഇതാക്കലില്ലേ ഫോണിന്റെ ന്റെ പോണങ്ങനെ കിട്ടൂല എന്റെ ഭർത്താവിന്റെ ഫോണേ പിന്നേം കിട്ടുള്ളൂ എന്റെ കിട്ടണില്ല ഞാൻ എന്താ പറണത് കൊടുത്ത കഴിഞ്ഞു ഭർത്താവിന്റെ കൊടുക്കയാണെങ്കിൽ പണി പ്പ അങ്ങനെ പണിക്ക് പോവുമ്പോ അത് കൊണ്ടു പോവുമ്പോ പിന്നെ അവന് വേണ്ട ഇന്റത് കൊടുത്ത ഫുൾ ടൈം ഇന്റതന്നെ വേണ്ടരും ഇന്റേത് അങ്ങനെ എടുക്കാൻ വരൂല
ഇവിടെയും ഫോൺ എടുക്കും ഇവിടെയും ഫോൺാണെങ്കിൽ ഫോൺ തന്നെ മതി
ഉം അതന്നെ ഭക്ഷണം കഴിക്കാൻ വരെ ഫോണാ ഭക്ഷണം ഉം ഭക്ഷണം കഴിക്കണെങ്കി അല്ലെങ്ക ഞാൻ കഴിക്കും പുരാ
ആഹ് തന്നെ ഉം
ആ ഒരു ടൈമില് ഫോൺ അതില്ലെങ്കി വേണ്ട മക്കടെക്കെര് അവസ്ഥേ ഞാൻ പറയീ ഒരു ഫോണ് കണ്ടുപിടിച്ച- ട്ടോണ്ട് നല്ല നമ്മള് പറഞ്ഞ നല്ല കാര്യാണ് നമ്മുക്കൊക്കെ നല്ല കാര്യണ്ട് പക്ഷെ മക്കളെ സംബന്ധിച്ച് നോക്കുമ്പോളേ വല്ല ഗെയിമും കാര്യം ഇങ്ങട് ഓലെ ബ്രെയിൻ ഓലാ ബ്രയിനങ്ങട് മരവിപ്പിക്- കാണല്ലോ
മം ശരിയാ
മം ഓൾക്ക് വേറൊരു ലോകയില്ല ഓൾക്ക് വേറൊന്നും ഇല്ല
പണിയെല്ലാം തീർന്നോ
ങേ
പണികളെല്ലാം തീർന്നോ
ഓ ഏകദേശം ഒക്കെ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കണ്ട് മെഷീലാടെ തിരുമ്മി ഇനി അതിലിട്ട് ഒണക്ക പിന്നെ ആകെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു ഒരു വിതൊക്ക ഇങ്ങനെ കഴിയും
ഓഹ്
മം എടുക്കാനൊണ്ട് അതിന്റിടയിൽ കൂടെ
എന്തോ
ഞായറാഴ്ച അല്ലെ വിചാരിച്ചിട്ട് ഇങ്ങനെ സാവധാനം ആക്കിയതാ
അതെ ഈ അങ്ങ് ചെയ്തമതി അല്ലെ
ആഹ് അത് അല്ലെങ്കിൽ സ്കൂൾ ഇണ്ടാവുമ്പോ രാവിലെ കിടന്നിട്ടിങ്ങനെ ഭയങ്കര പണിയ
മം പിള്ളാരിന്ന് ലേറ്റ് ആയിട്ടല്ലേ എഴുനേക്കാത്തൊള്ളൂ
ഞായറാഴ്ച അങ്ങനെ ഇണ്ടാവുള്ളു
ഉം
എല്ലാ ദിവസം എല്ലാരും അഞ്ചുമണി അഞ്ചേകാല് ഒരു മോന് പോണത് ഏഴരക്ക് ഒരുമോന് ആറെമുക്കാല് അങ്ങനട് പോകുമ്പോ നേരത്തെ നേരത്തെ അം മദ്രസ ഇണ്ടാകുമ്പോ അതിന് പോകും
രാവിലെ കാണും ഇല്ലേ
പിന്നത് കഴിഞ്ഞു നേരെ സ്കൂ ഫുള്ളാണ്. ഇവിടെ വന്നേരും എന്തെങ്കിലും ഒന്ന് കഴിക്കാ അപ്പോത്തിനും വണ്ടി ടെ വന്നുണ്ടാവും.
അപ്പൊ വൈകിട്ട് എത്ര മണിയാകുമ്പോ കിടക്കും? അന്നായിക്കോട്ടെ നമുക്ക്
ശരി ആ ആയിക്കോട്ടെ. ഓക്കേ ആഹ് ഓക്കേ.